ഏയ് സംസാരിച്ചോണ്ടിരിക്കുമ്പോ വേറെ കോള് വെരിയാണേ
ആണോ അതായി കട്ടായി പോന്നേ ല്ലേ
അതാ കട്ടാവണ് തോന്നണു
ആഹ് ആഹ്
അല്ലാണ്ട് വേറെ വിഷയില്ല അത് വിളിക്കാന്ന് പറഞ്ഞ് ള്ളോരെ ഞാൻ മെസേജ് അയച്ചിട്ട് പിന്നെയാ കാണണെ തോന്നണെ
ആഹ് ആഹ് ഓഹ് അവര് ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കും ഉം ഉം പിന്നെ വേറെ എന്തോണ്ട് മഴയ മഴയെതൊള്ള ബുദ്ധിമുട്ട് പറഞ്ഞതാണല്ലേ
ആഹ് ഭയങ്കര ബുദ്ധിമുട്ടാണെ അപ്പൊ പ്രളയൊക്കെ വന്ന് കഴിഞ്ഞാ നല്ല ഇതാ പിന്നെ വീടാച്ചെങ്ങാ ഈ പാടത്തിന്റെ ഏരിയൊക്കാവ കാരണം പെട്ടന്ന് പൊട്ടൊക്കെ ചെയ്യേ ഈ വെള്ളം ഇങ്ങട് കേറുമ്പഴ്ത്തിനെ അതായത് വെള്ളം അല്ല ഓടിട്ട വീടാ പുതിയ വീട് വെക്കാനുള്ളത് തന്നെയാണ് പക്ഷെ എന്നാലും വെള്ളം കേറിയപ്പോ വല്ലാണ്ട് അങ്ങട് പൊട്ടി ഇതായിയേ ആഹ് പിന്നെപ്പൊ എന്തായാലും ഇവിടെങ്ങനെ പ്രളയൊക്കെ കേറും പിന്നെ പാടത്തിന്റെ സൈഡിലാണ് പിന്നെ ഈ വരമ്പാണേ ഇപ്പ നമ്മക്ക് ഈ പണ്ട് കാലത്ത് സ്ഥലം വാങ്ങിയകാരണം വരമ്പായിട്ടാണ് ഇവര് തന്നണെത് നമ്മക്ക് അങ്ങനെ വഴിയായിട്ട് യിട്ട് കാണിക്കണില്ല ആധാരത്തിൽ അത് കാണിക്കണില്ല
അപ്പൊ നടന്നു പോകാനുള്ള വഴിയേ ഉള്ളൂ അല്ലേ
ആഹ് ഒരു വരമ്പാണെ ആഹ് ഫ്രണ്ട് ത്തവരാണെങ്കില് അതിയേനെ വഴി തരാൻ പറ്റില്ല അവർക്ക് വീട് വെക്കേണ്ടതാണ് അങ്ങനെയൊക്കെ പറയാണെ ശെരിക്കൊരു വര ഇങ്ങനെ വരമ്പ്ണ്ടാവൂല്ലോ ഓരോ കണ്ടത്തിലേക്ക് പോകുമ്പോ ഇല്ലേയ് ഒന്നും കേറില്ല അപ്പൊ അവര്ടെ അടുത്ത് കൊറച്ച് സ്ഥലം ചോദിച്ചപ്പഴും അവര് പറയണത് അവിടെ ആ സൈഡില് മറ്റേ തരാൻ പറ്റില്ലാന്ന് പറഞ്ഞു അപ്പോ പറഞ്ഞു ഇതിയെനെയൊരു വരമ്പ് ഇണ്ടാർന്നു പണ്ട് പക്ഷെ വഴിയായിട്ട് നമ്മള് അങ്ങനെ കാണിക്കും ചെയ്തില്ല. അതോണ്ട് അവര് അങ്ങനെ ഇല്ല ന്നൊക്കെ പറയണത്.
ഓ പക്ഷെ, നമ്മുക്ക്ന്നട്ട് ഇത് വിറ്റിട്ട് ഇച്ചരി റോഡ് സൈഡിലോട്ട് പോകാനും.
ആഹ്, ന്നിട്ട് പ്പൊ? ഇവിടെ ന്റെ വീട്ത്തെ കാര്യം ഇത് പറണത്. ഏട്ട പ്പൊ വേറെ സ്ഥലം വാങ്ങിയിട്ടുണ്ട്. അപ്പൊ, ഞ്ഞി അവിടെ വീട് വെക്കെണ്ടാവുള്ളു. ഇപ്പൊ തൽക്കാലം. ആഹ്, ത് റോഡ് സൈഡാണ്.
ആഹ്, ആഹ്, ആഹ് ഇതുവരെ മഴ വരുമ്പോ ബുദ്ധിമുട്ടാകുമ്പോ, എന്തൊക്കെയാന്ന് പറഞ്ഞാലും. മഴയത്ത് ഈ ബുദ്ധിമുട്ട് സഹിക്കാ- പറ്റൊ?
അതെ, അപ്പൊ പിന്നെ തൊരു പറമ്പൊക്ക ആക്കിട്ടിട്ടേ. അങ്ങനെ ന്തെങ്കിലും ചെയ്യാലോച്ചിട്ട്. ഇവിട ചെങ്കി അത്യാവശ്യം സ്ഥലും ണ്ടേയ്, ആഹ്... അന്നത്തെ കാലത്ത് അധികം അത്ര രൂപല്ലല്ലോ?
ഓഹ്, ഓഹ്, ഓഹ്
അങ്ങനെ വാങ്ങിട്ടതാണ്.
കൃഷിയൊക്കെ ചെയ്യാല്ലന്നേരം. നല്ലായിട്ട് നെൽകൃഷിയൊക്കെ ചെയ.
ആഹ്, നെല്ല് ചെയ്യാ. പിന്നെ കൂർക്കൊക്ക ചെയ്യാറുണ്ട് വിടക്കെ.
ഓഹ്, ഹോ, ഹോ നിങ്ങളവിട
വീടാവകാരം തന്നെ പറമ്പായിട്ട് കിടക്കണം മാവും, പ്ലാവും പിന്നെന്താ, പുളിഒക്ക ണ്ട്.
ആഹ്, എല്ലാം ഉണ്ട്. കൃഷിയെല്ലാം. ഉണ്ട്
ഇതേ മായിട്ടുളരു സ്ഥലൊക്കെ തന്നെയാണ്. പക്ഷെ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെയാണ്, വഴിയുംല്യ.
വഴിയില്ലെങ്കിൽ പിന്നെ, എന്തൊക്കെ ണ്ടന്ന് പറഞ്ഞാലും ഒരു ബുദ്ധിമുട്ട ല്ലേ? ചെല്ല അതെ, അതെ, നമുക്കൊന്ന് വയ്യാതായാ പോലും, ഒന്ന് എടുത്ത് ഹോസ്- പിറ്റലിൽ പോണങ്കി തന്നെ ബുദ്ധിമുട്ടല്ലേ? പ്പൊ, പിന്നെ, ടു വീലർ ഇല്ലാത്ത വീ
എന്റെ സമയാഴപ്പോ അങ്ങനെയൊക്ക ണ്ടായി. ഇപ്പൊ ഏട്ടന്റെ കല്യാണത്തിന് ന്റെ കല്യാണത്തിന് പിന്നെ അങ്ങനെ കൊഴപ്പണ്ടായില്ല. ട്ടോ? ഏട്ടന്റെ കല്യാണം ഒക്കെ ആയപ്പോ, ഇപ്പൊ പെണ്ണ് ന്തായാലും നമ്മുടെ വീട്ടിക്ക് വരണ്ടതല്ലേ? അപ്പൊ പെണ്ണിന് കൊഴപ്പല്ല. പക്ഷെ വീട്ടുകാരൊക്കെ ഇങ്ങനെ പറഞ്ഞിണ്ടായിരുന്നു. ഇങ്ങനെ ആഹ് ബുദ്ധിമുട്ട്. ട്ടാണ് പ്പൊ പെട്ടന്ന് ന്തെങ്കിലൊക്കെ അത്യാവശ്യം ണ്ട്ച്ചെങ്കിൽ ഈ വരമ്പിന്റെ മോൾക്കൂടെ ങ്ങനൊക്കെ വന്നിട്ട് വേണ്ടേ? അങ്ങനെയാണ് ന്നൊക്കെ പറഞ്ഞക്കാണ്ട് പിന്നെ സ്നേഹിച്ചിട്ടാണ് കല്യാണം കഴിച്ചത്. അത് കാരണം ഏട്ത്തിയമ്മക്ക് കൊഴപ്പല്യ, അങ്ങനെ പിന്നെ, ആഹ്, അച്ഛനും അമ്മക്കെണ്ട്.
അന്നിട്ട്, ആഹ്, അപ്പഴേ മഴയാവുമ്പോ പിന്നെ, സ് സ്കൂളിലൊക്കെ കൊച്ചുങ്ങക്ക് പോകാനും ഒക്കെ ബുദ്ധിമുട്ടല്ലേ. ഈ വരമ്പത്തൂടെ.
ആഹ്, അത് അങ്ങനെ ങ്ങനെ പോകും. ഞാനൊക്കെ പഠിക്കണ കാലത്ത്, ഇപ്പൊ. ഇപ്പൊ പിന്നിം കുറച്ച് ഈ സൈഡ കൂടെ ഇങ്ങനെ വഴി പോലെ അതായത്. വരമ്പ ന്നെയാണ് വരമ്പ് കുറച്ച് അത്യാവശ്യം വെലിപ്പക്ക ആയിട്ടുണ്ട്. ഏ ന നടക്കാന് വീട് ന്ന് പറഞ്ഞാ ആഹ്. ഒരു വരുമ്പ ങ്ങനെയാണ്, അതേപോലെ പണ്ട് പറഞ് കഴിഞ്ഞാ, ചെറിയൊരു ചാല് പോലെ യാർന്ന്. ഞാനൊക്കെ ഈ കണ്ട കൂട്ടിയ സമയത്തൊക്കെ, ഞാ സ്കൂളി ൽ പഠിക്കുന്ന സമയത്ത്ട്ടോ? ചളി ഇങ്ങനെ കേട്ടിട്ടുണ്ടാവും. ഈ കണ്ടം പൂട്ടൂലോ? അപ്പ ചളി ഇങ്ങനെ കേട്ടി, കേട്ടി ടും. അപ്പൊ അതേനൊക്കെ കാല് കുത്തിയിട്ടൊക്കെ ഞാൻ വന്നിടന്നത്. ഇങ്ങനെ വരുമ്പോഴ ത്തിന് ബാക്കിലൊക്കെ ആകെ- മണ്ണായിണ്ടാവും. ആഹ് അത്രയും ബുദ്ധിമുട്ടാ. ഞാനൊക്കെ എന്റെ പഠിക്കണ കാലത്തിട്ടോ? നല്ല ബുദ്ധിമുട്ടായിർന്നു. ഇപ്പ പിന്ന ങ്ങനെ ഇതല്ല. പിന്നെ സ്ഥലം വിടെ വാങ്ങിണ്ടല്ലോ.
ആഹ്, ഹ, ഹ, ഹ
ആഹ്, പിന്നെ, അപ്പറത്ത് ആഹ് കട്ടില്ല കയിഞ്. വണ്ടെങ്ക സ്പെഷ്യലി ചിക്കൻ ഞായറാഴ്ച ചിക്കൻ വാങ്ങി
ഞായറാഴശ്യം എല്ലാരും അതന്നെ വീട്ടിൽ കഴിക്കുന്നദിവസം എല്ലാരും ചീക്കൻ വേണ്ടി കൊ കുട്ടികൾക്ക് സ്കൂളൊക്കെ തുറക്കാറായില്ലേ?
ആഹ്, കുട്ടി ചെറുതാ അംഗൻവാടില്ലാ പടിക്ന്നത് അവർക്ക് പിന്നെ വെക്കേഷൻ ഇല്ല ല്ലോ?
ഇപ്പം പോണോ അങ്കൻവാടി, ആഹാ അവർക്ക് പോണല്ലോല്ലേ?
ആഹാ അവർക്ക് വെക്കേഷൻ ഇല്ലല്ലോ? അവർക്ക് എന്തേലുമൊക്കെ- കലണ്ടറിൽല്ല റെഡില് ലീവ്- ഉണ്ടിച്ചെങ്കിൽ മാത്രമ അവർക്ക് ലീവ് ഉള്ളൂ, അല്ലാണ്ട്- ള്ള അവധി പോലും അവർക്ക് കൊടുക്കില്ല, ശനിയാഴ്ച വരെണ്ടല്ലോ. ആഹാ പിന്നെ ആഹാ സ്കൂളത്തെ കുട്ടികളെ പോലെ സ്ട- ട്ടായിട്ട് ചെല്ലണം എന്നില്ല. അങ്ങനെണ്ട് നമ്മുക്ക്ഷ്ടമുള്ളപ്പോ പോയാ മതി. അതെ അങ്ങനെണ്ട്, പിന്നെ ആഹാ പിന്നെ, ടീച്ചർ എപ്പോഴും പറയൂ കേട്ടോ, വീട്ടിലിരുന്ന് - നല്ലത് കൊണ്ടുവരികയാണ്, വീട്ടിലാണങ്കിൽ ഫുഡും കഴിക്കില്ല പോഷങ്ങളും- ഒന്നും കിട്ടില്ല, വെറുതെ ചോറെന്തേല- അങ്ങനെ പോള്ളൂ, ഇതാകുമ്പോ പ്രോട്ടീൻ ആയിട്ടുള്ള കുറേ- ഫുഡുകൾ ഇവിടെണ്ട് അതൊക്കെ, കുട്ടികൾക്ക് കൊടു ാൻ വേണ്ടീയിട്ട് ഗവൺമെന്റ് തരടാണ്ങ്ങനെങ്ങനെ- അവരൊക്കെ പറയും കേട്ടോ അപ്പ പിന്നെ, ശരിയാണ് വീട്ടിലാണെങ്കിൽ പിന്നെ പോണ-
പക്ഷേ രണ്ട് ദിവസം, മൂന്ന് ദിവസ കൊണ്ട് മുട്ട കൊടുക്കുംല്ലേ?
ആഹ മൂന്നു ദിവസം മുട്ട പിന്നെ ഇപ്പൊ ബിരിയാണിയ ഉണ്ടല്ലോ. ബിരിയാണി പിന്നെ രാവിലത്തെ നേരം ഈ-
റ്റബിൾ ബിരിണിയല്ലേ, ചിക്കൻ ബിരിയാണിയാ.
ചിക്കൻ ബിരിയാണി ആ കുട്ടി അങ്ങനെ പറഞ്ഞന്ന ചിക്കൻ- ബിരിയാണി ആണ് എന്നൊക്കെ പറഞ്ഞണ്ടായിരുന്നു. പക്ഷെ, എഗ് ബിരിയാണിയാ കൊടുക്കണത്.
ആഹ ചിക്കൻ ബിരിയാണിയൊക്കെ പാടല്ലേ.
ദിവസങ്ങള ചൊവ്വാഴ്ച, ബുധനാഴ്ച അങ്ങനെന്ത ഒരു ദിവസം. പിന്നെ രാവിലെ- ചെന്ന ഉടനെ തന്നെ അതൊക്കെ- നല്ലൊരു കാര്യം കേട്ടോ, അപ്പോ ചെന്ന ഉടനെ തന്നെ- നമ്മ പണ്ടുള്ള കുട്ടികൾക്കൊക്കെ, മിഠായി അത്ര കൊടുത്ത മിഠായി. ഷുഗർല്ലേ അപ്പൊ അത്ഒഴിവാക്കിട്ട് ഇപ്പ ഈ എള്ളക്കല്ല എിട്ട- മിട്ടായി അവര്ണ്ടാക്കുക അത്രേ, എള്ളൂ മിഠായി പിന്നെ, അമൃതം പൊടി കൊണ്ട്- അങ്ങനെ ഉണ്ടാക്കുക പിന്നെ ലഡു ഉണ്ടാക്കി കൊടുക്ക. പിന്നെന്താ കടല മിട്ടായി.
ആഹ ലഡു ഉണ്ടാക്കി കൊടുക്കുംന്ന്, വെച്ചല് ഈ റാഗി. നിങ്ങളെന്തോ പറയുന്ന റാഗിന്നാണോ ആഹാ, റാഗ ആഹാ റാഗിന്ന് വെച്ചിട്ട്, ആഹാ ആഹാ രാഗിപ്പുട്ടൊക്കെ കൊടുക്കുവോ.
ആഹ അതൊക്കെ കുട്ടികൾക്ക് കൊടുക്കണ്ട അവിടെ ഞാനൻ ഒരു, ദിവസം കൊറച്ച് വൈകീട്ടാ പോയതേ. വൈകീട്ട് പോയപ്പോ- കുട്ടികളൊക്കെ ഇങ്ങനെ തരുന്നിരിക്കുക. അപ്പ അവടെ കയ്യിലൊക്കെ ഓരോ ഉണ്ടണ്ട്, ഞാൻ എന്താണ് ചോച്ചിട്ട് അപ്പ. പറേ ഇത്തന്നെ പറയാണ് കുട്ടികള തന്നെ ഈ കൊറന്നാക്കാനേ, കുട്ടികൾ ഇവിടെ- മുന്നേ ഞാൻ അതൊക്കെ കഴിക്ക്ണാല്ലേ, പറഞ്ഞെ വീട്ട്ലാവ്മ്പോ അങ്ങൻത്തൊസാനങ്ങളൊന്നും- കഴി- ക്കി കൊട്ത്താലും പറയും, ക്കി വേണ്ടാ പറയും ഇത് കുട്ട്യാളെ- കൂടെയാവണ കാരണെ.
ഓ അവര് നിർബന്ധിച്ച് കഴിക്കേ, ചെയ്യും എല്ലാ കുട്ടികളെ,
അതെ എല്ലാവരുംങ്ങനെ ഒപ്പരിക്കണം അവർ സ്വന്തായി കഴിക്കണം. ശെര്യാണ്, അവ്ടെ പോയി കഴിഞ്ഞാൽ സ്വന്തായി വാരി- കഴിക്കൊക്കെ ചെയ്യും.
അ ആ ഡിസിപ്ലിനും, ആ ശീലങ്ങളും എല്ലാം പഠിക്കും.
ശെരിയാണ് നല്ലൊരു അച്ചടക്കം ണ്ടാക്കിട്ണ്ട് പറിണ പോലെ.
ആഹാ ആഹാ പിന്നെ ആൾക്കാര് പറയാ അംഗൻവാടി- പഠിപ്പിക്കത്തില്ല പക്ഷെ അംഗൻവാടി പഠിപ്പിക്കേണ്ട കാര്യയില്ല, അവ്ടെ പൊതുവായിട്ടുള്ള കാര്യം- ച്ച ശീല ശീലങ്ങളും പൊതു- കാര്യങ്ങളും ഒക്കെ അല്ലേ, പഠിപ്പിക്കുന്നുണ്ട് പിന്നെ അക്ഷരൊക്കെ. ഫ്രീ ന്ന് നഴ്സറി ചെന്ന്ട്ട്ല്ലേ.
ആഹ് പക്ഷേണ്ടല്ലോ ഇവ്ട്ത്തെ, അംഗൻവാടീൽ കൊർച്ചും കൂടി- നല്ലതായിട്ട് തോന്നിട്ട്ണ്ട് കാരണം, അവ്ടെന്നെ രണ്ട് അംഗൻവാടിണ്ട- അപ്പർത്തും, ഇപ്പർത്തും മായിട്ട്ങ്ങനെ രണ്ട് വാർ- ഡ് കൾലായിട്ട് അങ്കൻവാടി അടുത്തടുത്താണ് അപ്പോ, ആഹാ അങ്കൻവാടി വെച്ച് നോ- ക്കുമ്പോ എന്റെ കുട്ടി പോണ ആഹാ അങ്കൻവാടിൽ കൊർച്ചുകൂടി- നായിട്ട് ടീച്ചർ പ- പ്പിചൊട്ക്കെണ്ടി ഇപ്പൊ ഒന്നു മുതൽ അമ്പത് വരെ മലയാളത്തില് അതില് ഒന്ന് മുതൽ പത്ത് ത്ത് വരെ ഇംഗ്ലീഷില് പിന്നെ സൺഡേ മൺഡേ ട്യൂസ്ഡേ അതൊക്കെ പറയണ്ണ്ടെ ചെറിയ കുട്ടിയല്ലേ അപ്പൊ അവടന്നതില്ലാത്രെ അപ്പർത്തെ അംഗൻവാടില് അപ്പൊ ഞാൻങ്ങനെ ഒരോ പോരന്റട്ത്ത് ആഹ് അതെ അല്ല ന്നാലും അങ്ങനെ പറഞൊട് ക്കണ്ടല്ലോ പിന്നെ എ ബി സി ഡി അപ്പൊ ഞാനൊരു ദിവസം കുട്ടിന്റെ ആഹ് ആന് പാട്ടും പഠിപ്പിക്കും രണ്ടാഴ്ച കൂടുമ്പോ അങ്ങനെ എന്തട്ടെ ഒരു പാട്ട് ട്ട് അങ്ങനെക്കെ
ഉം കഥ പറഞൊട്ക്കും ഉം ഉം ആഹ്
കേപിക്കും
ആഹ് അതൊക്കെണ്ട് പിന്നെ അന് വരുന്നൊട്ണേ അവര് ടീച്ചർമാരൊരു സൗഹൃദ സംഭാഷണം ഉണ്ട് എല്ലാരും കുളി ച്ചോ ഫുഡ് കഴിച്ചോ ടോയ്ലറ്റി പോയോ അങ്ങനെക്കെ ചോദിക്കും ആഹ് അതല്ല അതല്ലാവരെ ജീവിതത്തിന്റെ ഒരു ഭാഗമാവും പി
അതെ പിന്നെ പിന്നെ സ്കൂള്കൾലെ പോലെയല്ല സ്കൂൾ സ്കൂള്കൾല് ഇപ്പ അവരങ്ങനെ ശ്രദ്ധിക്കില്ല ന്നാലും ഇവടെ പറിമ്പോ ബാത്റൂമിലൊക്കെ പോകുമ്പോ അവര് ഒപ്പം ചെല്ലും ഒപ്പം ഇതാക്കി കൊടുക്കും നമുക്ക് സ്കൂളിക്കൊക്കെ വിടുമ്പോ ഭയങ്കര ഇപ്പഴും ഒരു പേടിയാ ആഹ് അല്ല ഇന്നാല ത്ര ചെലോരങ്ങനെ നോക്കൂല്ലല്ലോ ഇപ്പ ഇന്റെ ഏട്ടന്റെ കാലത്തൊക്കെ അവടത്തെ ണ്ടാർന്ന അയകളൊക്കില്ലേ അങ്ങനങ്ങട്ട് വല്ലാണ്ട് നോക്കില്ല അവരട്ത്ത് പറയും ബാത്റൂമിലൊക്കെ പോയിട്ട് വേണം വരാന് അങ്ങനെക്കെ പറയാത്രേ പിന്നെ കൊർച്ച്സ് പ്പങ്ങനെ അവടെ ചെന്ന് പോവുമ്പോയൊക്കെ അവർക്ക് ഇഷ്ട ല്ലാണ്ടൊക്കായിട്ടേ എന്റെ കുട്ടീനെ അങ്ങനെ വിട്ടാറൊന്നില്ലാത്രേ ഒ ഇവടെ അങ്ങനൊന്നുംല്യാ പറയാ കാരണം അത്ര അത് കാരണം ആഹ് അംഗൻവാടി നല്ല പേര് കേട്ട ഒരു നമ്പർ വൺ ആയിട്ട്ള്ള ആഹ് ഒരു പഞ്ചായത്തിലെ തന്നെ നമ്പർ വണ്ണ് അംഗൻവാടിയാണ് അമ്പത് വർഷൊക്കായിത്ര ആഹ് ടീച്ചർ അവടെ
ആണല്ലേ ആഹ് ചേലോർക്ക് പെട്ടന്ന് പെട്ടെന്ന് ട്രാൻസ്ഫർ ആയി പോക്ണ്ട്
ആഹ് ഇന്റെ ഹസ്ബന്റിനെ പഠിപ്പിച്ച ടീ
ആന്നോ ആഹ് ആഹ് ആണ്ല്ലേ ആഹ് അ അത്ര എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അവർക്ക്
ആഹ് എക്സ്പീരിയൻസ്ണ്ട് പിന്നെ ആഹ് ടീച്ചർ പറയുമ്പോ എല്ലാവർക്കും നല്ല കാര്യാണ് ഇപ്പൊ ഒരു ഒ ഒരു സ്വാതന്ത്ര്യദിനം വെരാണെങ്കിലും ഏ അങ്ങനെ അംഗനവാടി ചേസൊന്നും അങ്ങനെ എല്ലാവരും നടന്ന് വിളിക്യോന്നുല്ലല്ലോ ഇവരെല്ലാവരട്ത്തും വര പിണം എല്ലാരും നല്ല പഗ് ചേരണം പിന്നെ എല്ലർക്കും അതി കൊണ്ടുവരാ പറ്റചങ്കിൽ അഹ് കൊണ്ടു വര് ക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ ആളുകൾക്ക് പറയുമ്പോഴും ഇഷ്ടമാണ് കാരണം അത്രയും നമ്മളെ സ്നേഹ ത്തോട് കൂടിട്ട് വിളിക്കല്ലേ ആഹ് അങ്ങനൊക്കെ ഇണ്ട് ശരിക്കരു ടീച്ചറായി കിഞ്ഞാ ശരിക് അത് പോലെ വേണെന്ന പറഞ്ഞ പ്രിയ അഹ് അഹ് ഇല്ലെ എല്ലാവർക്കും അവരവരുടേതായ കാര്യങ്ങള് വർക്കെയ്യ്ണു പോണു ക്യാഷ് വാങ്ങ്ണു അങ്ങൻത്തൊരു മെന്റാലിറ്റി അല്ലേ ആഹ് ഉം അങ്ങനെ അത് നല്ലൊരു കാര്യാണ് റിയ ആഹ് അത് കാരണം ടീച്ചറ് ഇപ്പൊ വിളിച്കോണ്ടിരിണ് ഞാപ്പന്റെ വീട്ടിക്ക് വന്നാർക്ക കൊർചീസം പ്പ ടിച്ചറ് വിളിച്ചോണ്ടിരിക്ക എന്താ വരുണില്ലേ ച്ചിട്ട് അങ്ങനെയറിയ നമ്മള് ചെല്ലാണ്ടായി കഴിഞ്ഞ വിളിക്കും ചെയ്യേ നമ്മളെ ചീത്താ പറയൊക്കെ ചെയ്യും അമ്മേ ണ് കുട്ടീനെ കേട്ടർത്ത്ണ് പറയും
ഒക്കെ അ സത്യാണ് ആന് അമ്മ പോയിട്ടല്ലേ കുഞ്ഞിനെ കൊണ്ട് വരാത്തെന്ന് ചൊയി ഉം അല്ല അവർക്ക് അത്രയും ഇഷ്ടം ഉണ്ടായിണ്ടില്ലേ അത്രയും സ്വാതന്ത്ര്യത്തോടെ പറയുന്നത് അത് ഉം അല്ലെങ്കി വിചാരി നിങ്ങടെ കുട്ടി ബം കൊണ്ടുവന്നിട്ട് എന്താ വേണംന്ന് വിചാരിക്കുന്നതല്ലേ ആഹ്
ക്കെ രണ്ടു ദിവസം കൊണ്ട ര കൊണ്ടട്ടില്ലച്ചങ്കി ആഹ് അത്രേയും കുട്ടികൾ കുറഞ്ഞൂല്ലോന്നുള്ളരു ഇതല്ലെ ണ്ടാവഅത്രയും നോക്കണ്ടല്ലോന്ന്
അത്ര നോക്കാൻണ്ടല്ലെന്ന് കാർതി യ ഉട ആ ആ അവര് തേ തോനെ കുട്ടികളുണ്ടോ
ആഹ് ഇഷ്ടം പോലെ കുട്ടികൾ ഇണ്ടേ ആ പിന്നെ അവിടക് ഇങ്ങനെ ഓരോ കാര്യ ഇപ്പ നമ്മൾക്ക് ഇപ്പ അംഗനവാടികൾക്കൊക്കെ ചില സാങ്കേതിക വിദ്യകളൊന്നും ഇല്ലച്ചെങ്കൽ അവര് ഹെ പഞ്ചായത്ത് പോയി പറഞ്ഞിട്ടൊക്കെ അങ്ങനെ ആക്കൂല്ലോ അതുപോലെ ടീച്ചർ പല അംഗനവാടിയിലും കൊറേ കാര്യങ്ങളൊക്ക ക്കെ കണ്ടായിന്നാൽ ങ്ങന പറയും ആ അനവാടിൽ അങ്ങന ഉണ്ട് അപ്പൊ നമ്മുങ്ങനെ കൊ വരണം നമ്മക്കങ്ങനെ ചെയ്യണംന്നെക്കെ പറയും ആ വസിന്റെടുക്കെ പറയും ആ മി
ചിലര് ഫാനൊക്കെ മേടിച്ചു കൊടുക്കും നമ്മുടെ പഞ്ചായത്തില ഒരു അംഗൻവാടി എ സി വ ച്ചു എല്ലാടും ഇണ്ടോന്ന് അറിയത്തില്ല നമ്മള് ആ പെ ഓഹ് ശരി ശരി ഓക്കെ